ആഹ് കേൾക്കുന്നില്ലേ
ആഹ് എനിക്ക് കേക്കാം നിങ്ങക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയുണ്ട് ഇങ്ങൾടെ വർത്താനം എന്തക്കെ സുഖം എന്താ അവിടുത്തെ വിശേഷം?
ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു ഉച്ചക്ക് ഭക്ഷണൊക്കെ കഴിച്ചായിരുന്നോ
ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു ഇനിയിപ്പ വൈകുന്നേരം ആയില്ലേ ചായപരിപാടി ആയിലേ
ആഹ് അതെ അതെ ഞങ്ങള് ചായുടിയൊക്കെ കഴിഞ്ഞു
ഏഹ് കഴിഞ്ഞാേ ഇത്ര പെട്ടെന്ന്
ആഹ് ഞങ്ങളൊരു നാല് മണി മണിയാവുമ്പ ത്തേക്ക് ഇവടെ ചായയുടെ നേ
ആഹ് ആഹ് ആഹ് നേര്ത്തെ കുടിക്കുല്ലേ
അതെ അതെ പിന്നെ വീട്ടില് വേറെ എന്തെക്കേണ് പരിപാടികള് പൂക്കളും ചെടി ടികളും ഒക്കെ വളർത്താറ്ണ്ടോ
ഉം പൂക്കളും ചെടികളൊക്കെന്നേണ് മെയിൻ ടാസ്കിൻ്റെത് അതന്നെയാണ് ചെടികള് ഇതന്നെണ് ചെടികളൊപ്പായിരിക്കും അധികം കൂട്ട്
ഉം എന്റെയൊക്കെ ഒരു ഹോബിയാണ് ഈ പൂന്തോട്ട പരിപാലനം ന്നൊക്കെ പറയുന്നത് ശരിക്കും വികത് കൂട്
ആഹ്
കൂടുതലും പൂവ് ചെടികളും പൂക്കളും ഒക്കെ വളർത്താൻ കൂടുതൽ താല്പര്യമുള്ളതെന്ന് തോന്നുന്നു
ആഹ് അങ്ങനെഞെയാണ് ആൺകുട്ടികളൊന്നും അയിനൻസരിച്ച് നിക്കൂലല്ലോ ഒക്കെ പെൺകുട്ടികളന്നെയാണ് ഫുള്ളായിട്ട് നിക്കൊള്ളൂ അയിൻ്റെതായിട്ട്ല്ലെ ചെടികളും ഇതൊക്കെ അതൊക്കെ നോക്കി നട്ത്താന് പെണ്ണുങ്ങളെ കൊണ്ടേ പെങ്കുട്ട്യാളെ കൊണ്ടേ കഴിയാെള്ളൂ ആണ്ങ്ങക്ക് പല പല ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇണ്ടാവാെല്ലോ
അതെ തീർച്ചയായിട്ടും ഇപ്പൊ എന്റെ വീട്ടിലും വല്ല്യഒരു ഗാർ ഡന്ണ്ട് ഞാന് ഇത് മെയിനായിട്ട് ഈ ഈ ചെടികളൊക്കെ വളർത്താൻ താെടങ്ങിയത് ഈ ലോക്ക്ഡൗൺ സമയത്താണ് അന്ന് വീട്ടില് വെറുതെ നിക്ക്ന്ന സമയത്ത് ഈ ചെടികള് ഈ പത്ത് മണി ചെടിയൊക്കെ ഇണ്ടല്ലോ അതൊക്കെ നട്ട് അങ്ങനെ തൊടങ്ങി തുടങ്ങി ഇപ്പം ശരിക്കും പറഞ്ഞാ വല്ല്യൊരു ഗാർഡൻ തന്നെ ഇപ്പൊ വീട്ടിലുണ്ട്
ആഹ് ഞമ്മള് ഒന്നിട് താെടങ്ങി കഴിഞ്ഞാല് ഏത് സംഗതിം ഒന്നൺ തൊടങ്ങി കഴിഞ്ഞാ അയിമന്ന്ങ്ങട്ട് നമ്മളൺ ശരിയായി വരും പറഞ്ഞാതിരി പിന്നെ ഐമ്മന്ന് വേറ്ടാൻ തോന്നൂല്ല ഈ ഫ്ലവറിനെ കൊണ്ടെക്കെയാണ് ചെടികളെ കൊണ്ടും പൂക്കളെ കൊണ്ടൊക്കെയർഞാ അത് ഇത് മന്ന് നമക്ക് ഇത് പിന്തിരിയാൻ തോന്നും അത്രക്കും കൂട്ടുണ്ടാവും അവരായിട്ട് ഇങ്ങനെ
ഉം അതിന് ശേഷം പിന്നെ പൊറത്തൊക്കെ പോകുമ്പോ ഏത് തെങ്കിലും ഒരു നല്ല ചെടി കണ്ടാലത് വാങ്ങിക്കാൻ തോന്നും അങ്ങനെ ചെടി കൊറെ വാങ്ങി വാങ്ങി ഇപ്പം ഒരുപാട് ചെടികളുണ്ട്
ന്നവാങ്ങ് ങ്ങുമ്പളും ഒരുപാട് പൈസിം കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഞാന് വീട്ല് എവിടേങ്കിലൊക്കെ കാണുമ്പോ എല്ലാരട്ത്ത്ന്നും കൊമ്പു വാങ്ങി അതിമന്നിങ് പിടിപ്പിച്ച് ഒരുപാട് ചെടികളാക്കിയിട്ട്ണ്ട് വീട്ട്ലൊക്കെ
ആഹ് അങ്ങനെം ചെയ്യാറുണ്ട് നമ്മളിപ്പോ നമുക്ക് ഇഷ്ടഉള്ള ഒരു ചെടി ഏതെങ്കിലും ഒരു വീട്ടില് നിക്ക്ന്ന കണ്ടാല് അവരെട്ത് ത്ത്ന്ന് അതിന്റെ ഇതൊക്കെ വാങ്ങീയിട്ട് അയ്ൻ്റെ തയ്യൊക്കെ വാങ്ങി നമ്മള് നടാറ്ണ്ട് പക്ഷേ അല്ലാതെ നമ്മള് പൊറത്തു പോവുമ്പോ വെറൈറ്റി ആയിട്ട്ള്ള ഭയങ്കര നമുക്ക് കാണുമ്പോ ഇഷ്ടം തോന്നുന്ന കാെറേ ചെടികള് അമ്മക്ക് പൊറത്ത് നമ്മൾ വേറെങ്ങും കണ്ടിട്ടില്ലാത്ത ചെടികളൊക്ക് ക്കെ ഈ കടകൾലൊക്കെ കാണാൻ പറ്റും അപ്പ അത് കാണുമ്പൊ അങ്ങനെ വാങ്ങിക്കാറുണ്ട് പക്ഷെ അങ്ങനെ വാങ്ങുന്ന ചെടികള് കൂടുതലും നശിച്ചു പോയിട്ടേയാെള്ളൂ
ആഹ് അങ്ങനെന്നെയാണ് പാെറത്ത്ന്ന് വാങ്ങുന്നത് അത് ഇപ്പ ഓല് ഇപ്പ എങ്ങനെയാണ് വേര് പിടിപ്പിക്ക്ണംന്ന് അമ്മക്കറിയില്ലല്ലോ അമ്മള് സാധാ കൊമ്പ് കുത്തിക്കാണ്ട്ക്കെ പിടിപ്പിക്ക്ണത് വേഗം പിടിക്കും പക്ഷെ ഓല് ആക്ക്ണത് അങ്ങനെ ആവില്ല ഇൻക്ക് തോന്ന്ന്നത് പല കൂട്ട്കളും ബണ്ടാവും ഓൽതെ
അതെ
അത് വല്ലാതെ ഇങ്ങട്ട് ഈടുക്കൂല അത് ഓല് കൊണ്ട് വരുമ്പ ആ പൂവും കാര്യങ്ങള ക്കണ്ടാവും പിന്നെ അതുമ്മേ അങ്ങനണ്ട് പൂവിരിയെ ഒന്നും അങ്ങൻത്തെതൊന്നും ഉണ്ടാവില്ല
അതെ അതെ നമ്മള് ട്ട് ന നട്ടു വളർത്തിയ ഒരു ചെടി പൂ ഇട്ട് കാണുമ്പോ അതിലൊരു പൂ പിടിച് നിക്കുന്ന കാണുമ്പോ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത് ഭയങ്കരാണ് ഇൻക്കും ഞാൻ എനിക്ക് പണ്ടൊന്നു ഇങ്ങനെ ഈ പൂന്തോട്ടം പരിപാടികളൊന്നു ഇല്ലായിരുന്നു ഈ ലോക്ക്ഡൌൺ സമയത്ത് ഞാൻ അതൊക്കെ ചെയ്യുന്നത് പ്പ ആദ്യമായിട്ട്
ഉം
ലക്ക പൂ എന്തോ വല്ല്യ അവാർഡ് കിട്ടിയൊരു സന്തോഷായിരുന്നു അന്നൊക്കെ
അതന്നെ നമുക്ക അതിങ്ങനെ നോക്കി നടത്തുമ്പല്ലരു സന്തോഷണ്ടല്ലോ അത് ഭയങ്കരാണ്
അതെ മുക്ക് ഈ ചെലര് ജോലിക്ക് പോവുന്നവരായാലും എത്ര ജോലി തെരക്കുള്ള ആൾക്കാരായാലും വീടിനകത്ത് വീടിനകത്തും പൊറത്തും അതേപോലെ ചുറ്റും ചെടികള് വെച്ച് പിടിപ്പിക്കുന്നവര് കാണാം അവർക്ക് എത്ര ജോലി തെരക്കു ഉണ്ടെങ്കി പോലും അതിനെ ചെടികളെ നന്നായിട്ട് പരിപാലിക്കുന്ന
അങ്ങനെന്നെണ് പർഞാതിരി ഒക്കെ ആ ഇന്റെ വീട്ടിലൊക്കെ അകത്തൊക്കെ ഇണ്ട് അകത്തും പൊറത്തൊ ക്ക ഒരുപോലെണ് ഒരുപോലെ ചെടിം കാര്യങ്ങളു ഒ ക്ക പിന്നെ അതിന് ഈ പർഞാതിരി നമ്മള് കുട്ടികളെ നോക്കുമ്പോലെ അതിനിം നോക്കി വളർത്തണം ഓരോ ദിവസവും അതിന്റെ അയ്മ പൂഴുണ്ടോ അത് ജന്തുക്കൾ വര്ന് ണ്ടോ കാര്യങ്ങള് പ്രാണികളു ഒക്ക നോക്കി അയിന് വളമിട്ട് വെള്ളൂ ഒഴിച്ച് ആ മട്ടതിന് ഏത് സംഗതി ഒരുപോലെ നോക്കണം
അതെ ശരിക്കും പർഞ്ഞാ അങ്ങനെയൊക്കെ ഈ ചെടികളു ആയിട്ടൊക്കെ ഇണങ്ങി ജീവിക്കുന്നവരാണ് ശരി ക്കും പ്രകൃതിയോട് എണങ്ങി ജീവിക്കുന്നത് ഓല് ഇപ്പം കൊർച്ചു നാളായി ഏറ്റവും നല്ല ചൂടായിര്ന്നല്ലോ അപ്പം അത് ഈ ചെടികൾക്കൊക്കെ ഒരു ദോഷകരമായിട്ടുള്ളൊരു കാലാവസ് യാണ് ഈ വേനൽക്കാലം എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയുള്ളപ്പോ നമ്മള് എട എടവിട്ട് എടവിട്ട് വെള്ളോക്കെ ഒഴിച്ച് കൊടുത്തില്ലാന്നുണ്ടെങ്കില് എല്ലാം നശിച്ചു പോവും
ആ എല്ലതും എലകളൊക്കെ കരിയാണ് ഈ ചൂടിന്റെ ദമ്മ്നാലെണ് ഇത് ചൂട് ഭയങ്കരല്ലേ പിന്നെ വന്നെ മരങ്ങളും കാര്യങ്ങളും ക്കെ വെട്ടി മുറിച്ച് കെട്ടിടങ്ങളുംതു വീടുകളും ഉയരല്ലേ മരങ്ങളു ഇതോന്നുല്ല അതുകൊണ്ടാണ് ഈ ചൂ ചൂട് ഓരോ കൊല്ലും കൂടി കൂടി വരാണല്ലോ ചൂടും കാര്യങ്ങളെക്കെ ചെടികൾക്കായാലും എല്ലത്തിനും മരങ്ങൾക്കും ഒക്ക ഒന്നിനും തണലും കാര്യങ്ങളോ വെള്ളോ ഒന്നുല്ലല്ലോ എന്താണ് ചൂടിന്റെ ശക്തിയറി
അതെ പക്ഷെ ഇപ്പം മഴ പെയ്തത് കൊണ്ട് ഈ എന്താ ചെടിക്ക് ചെടിക്കും അതുപോലെ എന്താ മരങ്ങക്കു ഒക്കെ ഒരു ഒരു പൊതുജീവൻ വെച്ച കണക്ക് ആയിട്ടുണ്ട്
ആ ഇപ്പൊ കൊറെക്കെ പുതുജീവൻ വെച്ചിട്ടുണ്ട് ഇപ്പൊക്കെ വര്ണതിപ്പോ ഇതുവരെ ഒര് ഒരു ഉണർവില്ലാതെക്കെനി ഇപ്പം മയാണ്ട് പെയ്തതോടു കൂടി ഒക്കത്തിനും തൂമ്പ് വന്ന് എലകൾക്കൊക്കെ ഒരു ഉഷാറായി നമ്മളെത്ര നൻച്ചു കൊടുത്താലും അയിന്റെ തൻസരിച്ച്ല്ല സാഹചര്യത്തിലല്ല അത് നിക്ക്ണത്
അതെ അതെ എന്നാല് ചെടികള് വളരണങ്കില് അതിനാവശ്യത്തിന് സൂര്യപ്രകാശവും വേണം അതുപോലെ തന്നെ വെള്ളവും വേണം പക്ഷെ രണ്ടും അമിതാവായാല് പ്രശ്നമാണ്
ആ അമിതായാലും പ്രശ്നാണ് മഴെക്കെഞ്ഞിപ്പപ്പം പിന്നെ മഴൊക്കെ വന്ന് കഴിഞ്ഞാലും പ്രളയും കാര്യങ്ങളൊക്കെ ആവുമ്പോ നമ്മളെ ചെടികളും കാര്യങ്ങളും ക്കെ പെരും മഴ ആയാല് അപ്പ ചെടിം കാര്യങ്ങളൊക്കെ ചീഞ്ഞൊക്കെ പോവും ചെയ്യും
എത്രതരത്തിലുള്ള ചെടികളുണ്ട് ഇപ്പം വീട്ടില്
എങ്ങനെ
ഏതക്ക ചെടികളാ ഇപ്പൊ വീട്ടിലുള്ളത്
എനിക്ക് ചെടികളെന്ന് വച്ചാല നമ്മൾ ഈ കടലാസ് പൂവ് ഉണ്ടല്ലോ ച്ച് പൂവിരിയുന്ന ഈ വേനലാവകുമ്പോ ഉണ്ടല്ലോ അതുണ്ട് ഒരു പാട് പിന്നെ അതുപോലെ നിത്യ കല്യാണി പിന്നെ ഇലച്ചെടികൾ പല വിധം
അതെല്ലേ റോസ്
ഉം ആഹ് റോസ് ആഹ് റോസ് ഉണ്ട് മുല്ലയില്ല
ആഹ് ഇവിടെ ഉം ഇവിടെ ഞാന് കൂടുതലും പഞ്ഞു മണിച്ചടി ഈ ഒരു മഴ കാലാവസ്ഥയിൽ പത്തു മണിച്ചെടിൽ നന്നായിട്ട് വളരും അതുപോലെ റോസുണ്ട് റോസ് കളറ് മഞ്ഞ വെള്ള ചുവപ്പ് ഈ മൂന്ന് കളറിലെ നാല് കളറിലെ റോസാപ്പൂക്കൾ ഉണ്ട് ഇവിടെ പിന്നെ മുല്ലയുണ്ട് മുല്ലയുടെ സീസൺ ആണല്ലോ
ആഹ് ഇപ്പൊ മുല്ലേന്റെ സീസണാണ് പക്ഷെ അത് കുഴിച്ച് വച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല പക്ഷെ നല്ല സ്മെല്ലല്ലേ അത് വിരിയുമ്പോ
ആഹ് അതാണ് ഞാൻ പറയാൻ വന്നത് മുല്ല വിരിഞ്ഞു കഴിഞ്ഞാൽ ആഹ് പരിസരത്ത് നിൽക്കുമ്പോ തന്നെ നല്ലരു മണമാ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി തോന്നും
ആഹ് നല്ല സ്മെല്ലാണല്ലോ അതിന്റെത് ആർക്കും ആകർഷണം തോന്നും ആഹ് ഒരു മരത്തിനോട് ഏറെ
അതിന്റെ പക്ഷെ ഇപ്പം മുല്ലപ്പൂവിന് എനിക്ക് തോന്നും പണ്ടത്തെ അത്ര ഒരു ഡിമാൻഡ് ഇല്ല പണ്ടൊക്കെ കല്യാണങ്ങൾക്ക് എല്ലാവരും മുല്ലപ്പൂ ഒക്കെ പ്രത്യേകിച്ച് കല്യാണ പെണ്ണുങ്ങള് മുല്ലപ്പു വെക്കുമായിരുന്നു പക്ഷെ ഇപ്പം കല്യാണ പെണ്ണങ്ങളുടെ തലയിയില് മുല്ലപ്പ പൂ അല്ല ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പൂക്കളും ഒക്കെയാണ് കൂടുതലും കാണുന്നത്
ഏകദേശം പിന്നെ മുസ്ലിങ്ങൾ ഇപ്പം അധികം വെക്കുന്നില്ല മുല്ലപ്പൂ പക്ഷെ ഹിന്ദൂസ് ഒക്കെയാണ് അധികം വെക്കുന്നത് ആദ്യമൊക്കെ ആണേൽ ഏത് മതക്കാർക്കും വ്യത്യാസമില്ലാതെ വെച്ചിരുന്നു ഈ മുല്ലപ്പൂ പൂ പറഞ്ഞ ഭയങ്കര സംഭവമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അതിനോട് തലെ ചൂടുമ്പോ തന്നെ അന്നത്തെ അന്നത്തെ ഒരു ദിവസം തന്നെ നമ്മുടെ ശരീരം ഒക്കെ ഒരു മണമായിരുന്നു നല്ല സുഗന്ധമായിരുന്നു പറയും
ഉം ആഹ് മുല്ലപ്പൂ തലയിൽ ചൂടി കഴിഞ്ഞാൽ ആഹ് ഒരു ദിവസം നമ്മുടെ തലേൽന്ന് ആഹ് മണം പോവുകയില്ല
ആഹ് ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും അതിലും നല്ലത് ശരീരം തന്നെ നമ്മള് ഇട്ട ഡ്രസ്സ് വരെ അതിന്റെ സ്മെല്ലായിരിക്കും
അതെ അതെ
ചില ചെടികളാണ് കൃഷി കടലാസുമ്പോ ഇങ്ങനത്തെ ചെടികളൊന്നും മണമില്ല കാണാൻ അങ്ങനെ കാഴ്ച്ചക്ക് ഒക്കെ ഉള്ളൂ ചില ചെടികളാണ് റോസാപ്പൂവ്
ഉം ഈ കടലാസ് ചെടി തന്നെ ഇപ്പം ഈ നമുക്ക് എവിടെ നോക്കിയാലും ഈ വയലറ്റ് നിറത്തിലുള്ള അല്ലെങ്കിൽ ഒരു ആഹ് ചെടി ഇപ്പൊ എവിടെ നോക്കിയാലു പരവതാനി വിരിച്ച പോലെ പൊഴിഞ്ഞു കിടക്കുന്നത് കാണാം
ആഹ്
ആഹ് മരം നിക്കുന്നിടത്തെല്ലാം നല്ല ഭംഗി ആണ് അത് കാണാൻ
ആഹ് നല്ല ഭംഗിയാണ് കാണാൻ പറഞ്ഞമാതിരി ഏത് ചെടിക്കും അതിന്റേതായിട്ടുള്ള നോട്ടും കാര്യങ്ങളുഠ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മള് നോട്ട ക്കുറഞ്ഞാല് ആണ് ഏത് കുട്ടികൾക്കും നമ്മള് നമ്മളെങ്ങനെ ഭക്ഷണം കഴിക്കണം അതുപോലെ അവർക്കും നമ്മള് വളങ്ങളും കാര്യങ്ങളും ഒക്കെ ഇട്ട് അതുപോലെ നോക്കണം എന്നാൽ തന്നെ അതും പറഞ്ഞ മാതിരി ആഹ് മാസം ആകുബം പൂവിടാനും കാര്യങ്ങളും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ഉഷാർ കട്ടും
അതെ അതെ പണ്ടൊക്കെ ആണെങ്കില് ഈ ഓണം ഒക്കെ വന്ന് കഴിഞ്ഞാല് നമ്മള് വീടെന്നും വീട്ടിന്റെ ചു റ്റുള്ള പരിസരങ്ങളിൽ നിന്നൊക്കെയായിരുന്നു പൂക്കളൊക്കെ പറിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എല്ലാം പുറത്തുന്ന് വെല കൊടുത്ത് പൈസ കൊടുത്ത് വാങ്ങാണ്.
ആന്നെ റെഡിമെയ്ഡ് വാങ്ങാണല്ലോ ഇപ്പൊ.
അതെ.
കാരണം അതൊരു റെഡിമെയ്ഡ് ആണ്. ഏത് സാഹചര്യത്തിലോട്ടും. ഒന്നായിട്ടല്ല. എന്തിനും. ഒക്കെ പുറത്തുന്നാണല്ലോ. എല്ലാം ഫുഡ് ആണെങ്കിലും. ഇനിയിപ്പോ ഒരു ഫ്ലവർ ആണെങ്കിലും. എല്ലാ നമ്മളിതിപ്പോ എന്തൊക്കെ നടക്കണണ്ടോ അതിനൊക്കെ ഇപ്പ ഇത് ഇങ്ങനെ തന്നെയാണ്. എല്ലതും പുറത്തുന്നാണ് കാര്യങ്ങള്.
അതെ. ഇപ്പോ എല്ലാത്തിനും അതിനുള്ള സൗകര്യങ്ങളും ഒണ്ടല്ലോ. പൊറത്ത്ന്ന് വാങ്ങാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോ ഒണ്ട്.
ആഹ്. ഒക്കെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളോണ്ട് ഒക്കെ പുറത്തുന്നാണ്. എന്താങ്ങട്ട് ചായകുടിയൊക്കെ കഴിഞ്ഞില്ലെ?
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു.
ഉം എന്നായിക്കോട്ടെ ഏതായാലും ഞാൻ ഇനി പിന്നെ വിളിക്കണ്ട്. ഞാൻ ഇവടെ മക്കൾക്ക് ചായ കൊടുക്കട്ടെ എന്നാല്. അവിടെ കൊടുത്തിട്ടില്ല. എന്നാ ശരി.